ജ് പോവാ ഓക്കേ നാളെ വേരോണ്ട് ട്ടൊ ഹലോ കേ
ആഹ് കേക്ക്ണ്ട് പറി
ന്നട്ട് കുട്ടി ഒറങ്ങിയോ
ആഹ് കുട്ടി ഒറ്ങ്ങി കുട്ടിനിങ്ങനെ ആട്ടിരിക്ക്ണ്ണ്ട്പ്പൊ
കയ്യോ രാത്രിൊക്കെ
ചെടക്ക് വല്യകൊയപ്പൊന്നുല്ല ന്നാൽ നമ്മക്ക് അഡ്ജസ്റ്റ്ചെയ്ത് പോവാ ഇവടെ മ്മണ്ട് ഇപ്പണ്ട് ഇപ്പ ഞൻണ്ട് പിന്നെ താത്താര്ണ്ടല്ലോ പ്പോലെ കെട്ടിച്ചോട്താണ് ആ ഒരു കുട്ടിയൊള്ളു
ഉം ഇന്റെ താത്താന്റെ കുട്ടിക്ക് ര മൂന്ന് വയസ്സായി ഞങ്ങളെ ഭയങ്കര കാര്യ ഓൾക്ക് പ്രസവ വേ ആഹ് ഒരു കുട്ടി തന്നെ ഉള്ളു. ഓൾക്ക് പ്രസവ പ്രസവം കഴിഞ്ഞപ്പോൾക്ക് നല്ല ഊരവേദ നൊക്കെ ഇണ്ടേര്ന്നേ
ആഹ്
അപ്പൊ ഭയങ്കര തായിട്ട് ഓൾക്ക് എപ്പളും ഹോസ്പിറ്റലിലേക്കരം. ഇൻചക്ഷൻ വെക്കാനൊ അങ്ങനെ എന്തെലും പോകുമ്പോ കുട്ടിനെ ഇൻ്റെടുത്ത് ആക്കിയാ പോവാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ആ സമയത്തേര്ന്നു. പ്രസ ആ പി ഇന്നെ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ വന്ന് താത്ത ഇല്ലാത്ത ഒരു ദിവസം നിക്കൊക്കെ ചെയ്തു. ഉം താത്താക്ക് അവിടെ അളിയാക്കാൻ്റെ വീ ട്ട്ല് അളിയാക്ക ഒരു മകനാണ് വേറെ ആരും ഇല്ല അപ്പൊ താത്ത ഇന്നട്ട് ആഹ് ഓരങ്ങനെ പറഞ്ഞയക്കൂല. പക്ഷെ ഒരീസം കുട്ടി ഞങ്ങൾ പോയപ്പോ ഞങ്ങളെ പിന്നാലെ പോന്നു എന്നിട്ട് കുട്ടിക്കൊരു പ്രശ്നല്ല. ഓൾ ഇൻ്റെടുത്ത് അങ്ങനെ കെടന്നു. പിറ്റേ ദിവസാണ്ട് താത്ത വന്ന്ക്കുണു. താത്തക്ക് ഭയങ്കര ഇടങ്ങാറ് അവിടെ ആരുംല്ലായിട്ട് കു ട്ടിക്ക് ന്നാ ഉമ്മ വാണം ന്നോ ഉപ്പ വാണന്നോ അങ്ങനെ ആ രു വാണല്ല ഇവിടെ ഞങ്ങളെ കിട്ടിയാ മതി. ഇന്നി അതേപോലെ
ഇമ്മാനെ കിട്ടിയാ മതില്ലെ. ആഹ് ഇബടെ ഇന്റെ താത്താന്റെ കു ട്ടി അങ്ങനേണ്. ഞങ്ങൾക്കാണെങ്കി ഞങ്ങൾ അഞ്ചു പെൺകുട്ടിയേളാണ് അപ്പം ഞങ്ങൾ താത്ത കാര്യായിട്ടൊരു കുട്ടിൻ്റായിട്ട് ഭയങ്കര കാര്യേനി അയ്നെ. ഇമാക്കും തന്നെ ഓള് എന്താ ഒന്നര വയസ്സക്കെ ആയപ്പോത്തിനോട് ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങിയ ഒറ്റക്ക് രണ്ടു വയസ തികന്നേ ആവാണ് അപ്പൊ ഓൾക്കോളമാന വേണ്ട താതക്ക് ഭയങ്കര ഇടങ്ങാറാണ് ഓൾക്ക് ഇവിടെ ഞങ്ങല്ലാവ അവള് നേരെ നോക്കോ ചിഞ്ചു ഓള് ഉമ്മമാര് കുട്ടിന്ന് അപ്പ ഓള് എല്ലാർക്കും ഭയങ്കര ഇതേന് ഓ ചെറിയ കുട്ടിയല്ല പാലടിച്ചന പ്രായല്ലേ ആഹ് ആ ആദ്യത്തെ കുട്ടിയാണ് നമ്മുക്ക് കുട്ട നമ്മുക്ക് എല്ലാർക്കും കുട്ടനെ കാണൂള്ളൂ നമുക്ക് അ കിട്ടല്ലേ അപ്പ അങ്ങനെ ഭയങ്കര കാര് ഉം എന്നട്ടൊരു കുട്ടീനോട്
താത്താക്കൊരു കുട്ട്യന്നെ ഉള്ളു. ഇപ്പൊ കൊറച്ചായിട്ടുള്ളൂ മൂന്ന് വയസായി കുട്ടിക്ക്. ഉം ഇപ്പ അംഗലവാടി പോവും പക്ഷെ അധികം നിക്കൂലാ ഇപ്പെന്താവോ ഭയങ്കര നല്ലോം സംസാരിക്കും ഓള് എല്ലാരേം നല്ലോണം അറിയാം ഇപ്പ കുറുമ്പക്ക കൂടണിണ്ടത് വയസ്സ് കൂടീന്റെ ഇതാണെന്ന പറയണത് എല്ലാരും.
ആഹ് അല്ല എന്റെ താത്താന്റെ കുട്ടി അങ്ങനെ തന്നേണ്. വ ആന്റെ വർത്താനം പറയണ ആരെയെങ്കിലും കണ്ടാ അഹ് ന്താ ഓരെ മേത്തക്കങ്ങട് ചാടീട്ട് ഓലെ കൊണ്ടങ്ങിട്ട് എടുപ്പിച്ചുവൊക്കെ ചെയ്തിനു. പക്ഷെ ഇപ്പൊ ആളാകെ സൈല ന്റായി ഇപ്പൊ കുട്ടീന്റെ സ്വഭാവം തന്നെ ആകെ മാറിയേക്കണു ഉം അല്ല പിന്നെ പറഞ്ഞാല് ഓല് വലുതായില്ലെ ഓല് ഓലതായിട്ടില്ലെ ഇതൊക്കെ ഇങ്ങനെ പോപ്പ സ്കൂക്കൊക്കെ പോവാൻ തൊടങ്ങി.
ആഹ് സ്കൂൾക്ക് പോവാൻ തൊടങ്ങിയോ? ആഹ് ഇപ്പൊ താത്താന്റെ അവിടെ അളിയാക്കാന്റെ അമ്മോന്റെ കുട്ടീന്റെ കല്യാണെണ്ടേ എന്നിട്ട് താത്ത പറയണെണ്ട് മേത്ത്ന്നറങ്ങിയിട്ടില്ല കുട്ടി ഡ്രസ് കോഡൊക്കെ അടിച്ച് എല്ലാരും സെറ്റ് ആക്കി. എന്ത് പറഞ്ഞട്ടെന്താ ഇവള് മേത്ത്ന്നെറങ്ങ ണ്ടെ നല്ല വാശിയും കുറുമ്പിരുന്നു. പാട്ടിട്ടാതി സ്റ്റേജ്മ്മക്കേറി ഡാൻസ് കളിക്കണം. അവിടെ മറ്റോന് ഫോട്ടോ എടുക്കാണ് പക്ഷെ ഇവള്ക്ക് അതൊന്നും ഓള് സമ്മയ്ക്കൂലാ. അങ്ങനെ പറഞ്ഞ് ഹാ അഹ് ഇനിപ്പൊ മറ്റഓല ഫാമിലി ഫോട്ടോ ഇവ് ഡാൻസ്കാരൊക്കെണ്ടാവല്ലോ ഓരൊക്കെ കളി ക്കണെങ്കിലും ഇവൾക്ക് അവിടെ പോയി കളിക്കണം അങ്ങനെ ഭയങ്കര കുറുമ്പാണ്. ഇപ്പൊ നല്ല വാശിയാണ്.
വാശിക്കാരി ആണ് ഇല്ലേ ഒരു കുട്ട്യന്നെ ഉള്ളൂ.
ഒരു കുട്ട്യന്നെ ഒള്ളു.
ആഹ് ഇപ്പെത്രായി കുട്ടിക്ക്?
ഓൾക്ക് മൂന്ന്.
മൂന്ന് വയസ്സായില്ലേ ഉം ഒരു കൊല്ലോടിം കഴിഞ്ഞ സ്‌കൂളി ചേർക്കാനായി.
അഹ് അങ്ങെ കുട്ട്യോളൊണ്ടെങ്കി രസാണല്ലോ? കുട്ട്യോളൊണ്ടെങ്കിലേ വീട് വേറൊരിതാണ്. നമ്മക്ക് വീട്ടില് നല്ല കളീം ചിരീം വാർത്താനോം
ഇത്തനെ ആൾക്കാരുണ്ടാവും കുട്ടികളുണ്ടെങ്കി വേറൊരച്ചയും ബഹളോല്ലേ?
വേറെത് രസാണ് പറയാ. അങ്ങനൊക്കെ. പക്ഷെ ഇവളെന്നെ പറയും ഉമ്മാ നമുക്കിനി കുട്ടി വാണ്ടട്ടോറയും. ഓൾക്ക് ആഹ് ഇത്രയും കാലം സ്നേഹൊക്കെ ഒറ്റക്ക് കിട് ടിയതല്ലേ?
ഇന്തര് താത്താനെ കുട്ടി അങ്ങനെയായിനു. എന്താ ഓൾക്ക് അവന്ക്ക് അഞ്ചു വയസായിട്ടാണ് ഓള്ക്ക് ആ ഒരു കുട്ടി ഉണ്ടായത്. എന്നിട്ട് ആദ്യം അവനോട് തന്റെ കുട്ടിയാണ് പറഞ്ഞാല് ഓൻ പറയത് എന്റെ കുട്ടിയല്ല ആഹ് ഓനൊറ്റയ്ക്കും ഓന്ക്ക് എല്ലാതും ഒറ്റക്ക് കിട്ടി. ഓന്ക്ക് ഇഷ്ടൊണ്ടായില്ല. ഇപ്പോ ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ വലിയ കാര്യണ ഓ ളെ ആദ്യ ഇഷ്ടണ്ടായില്ല
ഉം ഞങ്ങള മൂത്തമാന്റെ വലിയ കുട്ടി കാണനത്തെന്നെ ആ ഒരു കുട്ടി ഉണ്ടായി മ പിന്നെ രണ്ടാമത്തത് ആ അതാണ് രണ്ടാമത്തെ കുട്ടി കൊറ ലേറ്റ് ആയിട്ടുണ്ടായേ മരുന്നൊെ ക്കെ കുറിച്ചിട്ട് അപ്പൊ വലിയ കുട്ടി ഭയങ്കര പരാതി പറയ നിങ്ങൾ ആരന്നെ നോക്കണില്ല ഓളെ തന്നെയുള്ള എല്ലാർക്കും ഇഷ്ടം ഇന്നെ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെ ഭയങ്കര പരാതി പക്ഷെ അതല്ല ഓള് അത്രയും കാലം കയ് കൊറെ കാത്തിരുന്ന മരുന്നികക്കെ കു ടിച്ചിണ്ടായ കുട്ടിയാണ് ഒരിഷ്ടം കൂടുതല അപ്പ ഓൻ പറ ഇക്ക് ഇന്നപ്പ ഇഷ്ടല്ല ഓൻ കുറച്ച് വലിയ കൂടിയയല്ലോ ആ ഒരു മൈൻഡിലല്ലരോ ഭയങ്കര വാശി ചെയന്നിട്ട് വി ക്ക ഒക്കെ ശരിയായി ആദ്യം താ എന്തേലും ഓന വയക്ക് ആ ഓനെ പിന്നെ ചീത്ത പറഞ്ഞിട്ട് ഇവന്റെ അവൻ എന്തട്ട ഓളെ പോയി തല്ല ചെറിയ കുട്ടിയയപ്പോ ഇപ്പൊ അതൊക്കെ ശരിയായി ഇപ്പൊ രണ്ടാളും ഭയങ്കര സ്നേഹത്തിലാണ്
ഇവനാണെങ്കി ആ കുട്ടിനടുത്തേക്ക് വരുന്ന ചെയ്യുന്നില്ല എടുത്ത് ഞാൻ വന്ന് എത്തിയോക്കിപ്പോ ച്ച് കുട്ടിയെ വേണ്ട അപ്പൊ ഓള് എന്താ പ്രസവിച്ചപ്പോൊ ഇച്ചിരി നിറം കുറവുണ്ടായിനേ അപ്പൊ അത് കറുത്ത കിട്ടണ ച്ച് തിനെ മാണ്ടാണ്
ആഹ ഓല മനസ്സില് ഓലക്ക് പെട്ടന്ന് ഫീൽ ആവല്ലോ
ആ ഓന്ന് ഒറ്റ കൊറെ കാലം നന്നായിട്ട് അവിടെയും തന്നെ ഓലരു മകന ഉള്ളൂഓല ഓല ആദ്യമായിട്ടരു കുട്ടി ഉണ്ടാവാണ് അപ്പൊ അവിടെയും തന്നെ ഭയങ്കര കാര്യണ് അങ്ങനെ കൊണ്ടഡാന്നിട്ട് പിന്നെയണ കെട്ടിച്ച കുട്ടിയ ആയത് അപ്പൊ ഓനന്നെ അല്ലെ അതുവരെ അപ്പൊ എനിക്ക് ഭയങ്കര ഇതോണ് ഭയങ്കര കാര്യമാണ് ഓള് ഇല്ലാണ്ട് പറ്റൂലോ ഒനിക്ക്
ആ ആ
ഇ കളിപ്പിച്ചിട്ടും ഇതാക്കിട്ടും
ആഹ് പിന്നെക്കാരം മനസ്സിലായത് എന്താണ് കുട്ടികൾ ഇണ്ടെങ്കിൽ ഒരു രസാണ് ചെറിയ കുട്ടികളത് ആഹ കുട്ടികളെ വളർച്ച ഒരു രസണല്ലോ
കുട്ടികൾ കളിച്ചിനേും ചെറുച്ചിനേും പ്രായം പോവാണ് അപ്പോഴ വല രസം
അതന്നെ ഓരോ വയസ്സൽ ഓലോ ഓരോ ഓലോ ഓരോ വികാരങ്ങളും മാറി ല്ലേ നടക്കുമ്പോക്ക ചെറിയ കുട്ടിയകുമ്പോ വേറെ രസല കളി ചിരി പിന്നെ ഒന്ന് മുട്ടെത്തുമ്പോ അത് വേറെ രസ കരം നടക്കും അ അങ്ങനെ വ വളർന്ന വരുന്ന ഓരോ ഓരോ നീക്കങ്ങളും ഭംഗിയാണോ
ആഹ ഓല വളർച്ച കൊറച്ച ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ പിന്നെ ഒലത് കഴിഞ്ഞു
ഉം അതെ
മൂന്നു
അതുവരെ ഓരോ രോ ചെയ്യണതും ഉ ഓരോ ഓരോ ചിലപ്പോ ഫുഡ് കഴ സൈലന് ഉണ്ടാവും ഓലോഓരോ നീക്കങ്ങളൾ നല്ല ര
നക്ക് ആഹ ചില കുട്ടികൾ ഭയങ്കര രസകരം ഓരോ കളിയും ചിറിയും വർത്താനക്കെ
ആ ഹ ഇവിടെ ഇവിടെ ആകെ ഒരു കുട്ടിയള്ളല്ലോ അപ്പൊ ഭയങ്കര കാര്യാണ് ഓൾക്കു തന്നെ ഞങ്ങളൊക്കെ അത്രക്ക ഇതാണ്
ഭയങ്കര കാര്യക്കാരല്ലേ അങ്ങോട്ട് ഉപ്പല്ലേ ഉപ്പ ഇവിടെ രാത്രി കൊറച്ചു നേരം കരച്ച ചില ദിവസെങ്ങെ ആ കൊറച്ചായിട്ട ഉണ്ടാവുള്ളൂ അല്ലേ എന്താ ഇപ്പ എന്ന്ത് പെട്ടെന്ന്താവി
ആഹ സുഖല്ലായിട്ട
ആഹ അവള് ഇടക്ക് കറി രാത്രി എന്നാലും കൊഴപ്പൊന്നുമില്ല നമ്മുക്ക്
പോല്ലേ
ആഹ് ഉറക്കം പോ പിന്നെ ഉമ്മ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ തിരക്കട ഇല്ല ഞാന ഉമ്മി മാറി മാറി നോക്കും ആ ഞാന് ഫസ്റ്റ് ക പിന്നോട് മ്മ കോഴസ് എടുത്തീ പ്രശവനക്ക് കല്യാണം കഴിഞ്ഞു പിന്നെ ഡിപ്ലോമ കോഴ്സ് എടുത്തു അങ്ങനെ ഉണ്ടെല്ലാം
ഉ ഹസ്ബൻഡ് ഇവിടെല്ലാ
ഉണ്ട് ഇവിടെണ്ട് എറണാകുളത്തുണ്ട് ഓല അവിടെ വർത്ത
ഉം ഞാൻ എറണാകുളത്തന്നീ പഠിക്കാൻ പോ
ഏ ഏത് കോളേജിലാ
പോളേജ് എന്താ പാട്രിയ റിഗ്നാേഷ്യസ്ക്ക
ആ ആ ഇങ്ങനെ ആ ക്കി ഇിട്ടില്ല നമ്മടെ മഹാരാജാസ് അങ്ങനെയൊക്കെ കേട്ടക്ക നല്ലാണ്ട്
ആഹ അത് ഡിഗ്രി അല്ലേ ഞങ്ങളത് ബി എഡിന്റെ മാത്രണ അതാണ് ഞങ്ങളത് ബി എഡിന്റെ മാത്രമല്ല കോളേജാണ്
കോളേജി ആ ബി എഡിന് വേറെക്കാര് പി ജി കല് ഡിഗ്രില്ലന്നെ കോളേജ് ഉള്ളത് പിജി ആ വീടിന് വേറെല്ലേ
ഉം ഉം ബിഎഡിന്റെ വേറെക്കള ബിഎഡ് ടി ടി സി ഉം അതൊക്കെ കോളേജിൽ തന്നെ ആക്ക അടുത്ത മാസം കഴിഞ്ഞിട്ട് ക്ലാസ്സ് തുടങ്ങുള്ളൂ
അതങ്ങന ണോ എക്ഷ എക്സാം അങ്ങനത്തക്കെ മാരി
അല്ല അല്ല അല്ല നമ്മൾ ഡിഗ്രീന്റെ മാർക്കിനെ അപേക്ഷിച്ചിട്ടാ കിട്ടിയ
ആ് നമ്മളെ ഈ പ്ലസ് വണ്ണാല ഉടമനീര മരരിക്കല്ലേ
ആഹ അതെ അതെ
ആഹ
പ്ലസ് വൺ അലോട്ട്മെന്റ് പോരെ.
അമ്മക്ക് കിട്ട കോളേജില് കിട്ടണന്നിണ്ടെങ്കില്.
ഉം. പണ്ട് പറഞ്ഞാ പഠിപ്പിനൊരു വെല ഇണ്ടേർന്നില്ല, പക്ഷെ ഇപ്പോളൊക്കെ.
പക്ഷെ ഇപ്പോളും എന്താ എന്തേന്തേച്ചാല് ആൾക്കാരുള്ളൂ ഇവിടേക്ക് കേർണിണ്ടേ പൈസ കൊട്ത്ത് കേർണിണ്ടേ.
പൈസ, മാർക്ക് ഇണ്ടായിട്ടിട്ക്കാ. പൈസ ഇണ്ടോ ന്നാ സീറ്റ്ണ്ട്. അതന്നെ അത് എത്ര പഠിച്ചാലും ഇല്ലെങ്കിലും പൈസ ഇണ്ടോ. ന്നാ സീറ്റ് റെഡിയാണ്.
ഇണ്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇണ്ട് സീറ്റ്, ഉം. ഓർക്ക് സീറ്റുണ്ട്, ഓർക്ക് മുൻകൂട്ടി പരീക്ഷേണ്ട്. മാർക്കും ണ്ടാവും ഓൽക്ക് എഴുതീട്ടില്ലെങ്കില് പൈസ ഇണ്ടെങ്കി.
അതെ. അങ്ങനൊക്കെയാണ് ഇബ്ബ്ട്ത്തെ വിശേഷങ്ങള്. ആ ഇങ്ങൾ ഇന്നട്ട് ഇങ്ങളെ വീട്ടിലാണോ ഹസ്ബെന്റിന്റെ
ഇല്ല്യ ഞാൻ ഇപ്പം ഇന്റെ വീട്ടിലാ.
ആ ഇനി എന്നാ അങ്ങട്ട് പോവ.
ഒന്നും തീരുമാനിച്ചിട്ടില്ല ആക്കം പോലെയൊക്കെ അങ്ങനെ പോകണം.
ഞാൻ വിളിക്കാട്ടാ.
ആ ആ ശരി.